ഏഹ്
എന്തവർതാനം
ഹലോ ആഹ് എന്താണ് പിന്നെ വിശേഷങ്ങളൊക്കെ?
സുഖാണ് കുഴപ്പൊന്നില്ല.
ഉം ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞോ?
ആഹ് ഒക്കെ കഴിഞ്ഞു കടന്നു.
ആഹ് ആ നേരത്തെേ കെടന്നു ഞങ്ങൾക്കക്കെ ടൈം ആവുണു ആയിട്ട് ന്തായി പട്ത്തം
ഉം അവിടെ എന്തായി ഭക്ഷണം കഴിക്കലൊക്ക കഴിഞ്ഞോ?
ആഹ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. കിച്ചൺ ക്ലീനിങ്ങൊക്കെ കഴിയണം ഇനി അത് കഴിഞ്ഞിട്ട് വേണം വന്ന് കെടക്കാൻ.
ആ അത് ശരി ഏഹ് ഞങ്ങൾ നേരം വൈകും ഇന്ന് മോന് മദ്രസ ഇല്ല. അപ്പോ അത് കാരണം ഞാൻ നേരത്തെ കെടന്നു.
ഉം ഉം ഉം
അല്ലെങ്കി മോന് മദ്രസ്സ് വിട്ട് വരണെങ്കി തന്നെ ഒമ്പതെ ഇരുപത് ആ ടൈമൊക്കെ ആവും. പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞ് കിടക്കുമ്പത്തിന് അത് വൈകുന്നേരം ആറ് മണി മുതൽ ആറര ഏഴ് മണി ഏഴ് മണി തൊട്ടിട്ടാണ് മദ്രസ.
ഞങ്ങളിവിടെ രാവിലെ തന്നെയാണ്
ആഹ് ആദ്യമൊക്കെ രാവിലെർന്നു ഇപ്പോ വൈകുന്നേരം ഉണ്ട് ക്ലാസ്സ്. അപ്പോ ഒമ്പത് മണിക്ക് വിടും ഇവിടെ എത്തുമ്പോഴേക്ക് ഒമ്പത് ഇരുപതൊക്കെ ആവും. പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കെടക്കുമ്പത്തിന് പത്ത് മണി കഴിയും എന്നും ഇന്നിപ്പോ നേരത്തേ കഴിഞ്ഞ് കെടന്നു.
ആഹ് എത്രെ ക്ലാസ്സിൽ പഠിക്കണേ
ഇന്ന്പ്പോ ഞായാഴ്ചയാവോണ്ടെ രാവിലെ ക്ലാസൊക്കെ കഴിഞ്ഞു.
ആ ആ ആ ആ മദ്രസയിലെ ക്ലാസ്സ് രാവിലെ കഴിഞ്ഞൂന്ന് ലെ?
ആ അതെ അതെ സ്കൂളൊന്നും ല്ലല്ലോ?
ആഹ ആ ആ
ഉം
എന്താണ് ബഷീറിന്റെ ഓർമ്മ ദിനായിട്ട് ഇന്ന് എന്താണ് പിള്ളേർക്കൊക്കെ
ആഹ് എന്റെ മോള് ചെറിയ മോള് ഒന്നാം ക്ലാസ്സിലാണ്.
ആഹ്
അപ്പൊ അവളെ മാറ്റി ഒരുങ്ങി പാത്തുമ്മ ആക്കീട്ട് അപ്പുറത്തെ വീട്ടില് ആടുണ്ട്. ആടിന്റെ അടുത്ത് പോയിട്ട് ഒരു പ്ലാവില എടുത്തിട്ട് ഫോട്ടോ എടുത്തു.
ഇന്ന് എല്ലർക്കും അത് ആരുന്ന് പരിപാടി.
ആഹ് അതെ അതെ ആടിനെ കാണുമ്പോ ആണെങ്കിൽ ഇവൾക്ക് പേടിയാണ്.
ആഹ് ആഹ്
കാണുന്നില്ലല്ലേ ദൂരന്ന് കാണുന്നില്ല അപ്പ ഒരു ആട്ടും കുട്ടിനെ തന്നെള്ളൂ ഓഹ് എടുത്ത് നിർത്തിയത് മ്ഹ് ആഹ് എന്നിട്ട് നിർത്തിയ എങ്ങനെലും ഓൾക്ക് പേടി,
മ്ഹ് മ്ഹ് ബഷീറിന്റെ വാ ഇത് പുസ്തകങ്ങള് വായിച്ചിട്ടുണ്ടോ?
ആഹ്
ആഹ്
പുസ്തകങ്ങളൊക്കെ കുറച്ചോക്കെ വായിച്ചിട്ടുണ്ട്.
ബാല്യകാലസഖിയോക്കെ വായിച്ചിട്ടുണ്ടാവുല്ലോ എന്തായാലും?
ആഹ് ബാല്യകാലസഖി അതുപോലെ എന്റെ ഉപ്പാപ്പക്കൊണ്ട ആന ഉണ്ടാരുന്നു. പിന്നെ പാത്തുമ്മടെ ആട് ഞാൻ പത്താം ക്ലാസിൽ പഠിക്കുമ്പോ ടെസ്റ്റ് ബുക്കാണ്. പത്താം ക്ലാസ്സിലേ മലയാളം,
പത്തുമ്മാടാടാണ് അതാര് ഫേമസണ് ഉം
ആഹ് ഞാൻ പത്തിൽ പഠിക്കുമ്പോ ടെക്സ്റ്റ് ബുക്കാ പത്താം ക്ലാസ്സിലെ മലയാളം സെക്കന്റാണ്. അങ്ങനെ അത് വായിച്ചിട്ടുണ്ട് പിന്നെ വേറെ ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്.
ആഹ്
ഇപ്പം പുസ്തകം കിട്ടിയൊക്കെ ഇങ്ങന വായിക്കണ നല്ല ഇഷ്ട്ടായിരുന്നു
ബാല്യകാലസഖിയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്.
ആഹ് പിന്നെ വേറെ ഏതോ ഒരു ഒന്നൂടിയുണ്ട്. അതുടി വായിച്ചിട്ടുണ്ട് ഇപ്പൊ ഓർമയില്ല ഇപ്പൊ പേര്. നമ്മള് പുസ്തകങ്ങളെക്കെ കിട്ടിയാ ഇങ്ങനെ വായിച്ചോക്കിയിരുന്നു ആദ്യൊക്കെ ഇപ്പഴൊക്കില്ലേ ഈ ഫോണൊക്കെ വന്നെന്റെഷം വായനക്കെ നിർത്തി.
ആന്ന് ലൈബ്രറിന്ന് ബുക്കുകൾ എടുത്ത് വായിക്കുവായിരുന്നു ല്ലേ ആയി രത്തൊന്നുരാത്രികൾ ന്നു പറഞ്ഞൊരു കഥ വായിച്ച് ഇട്ട് ബുക്കില് ഭയങ്കര കട്ടീന് ട്ട അത് കുറെ നാൾ കഴിഞ്ഞാല അത് വായിച്ച് കഴിയുള്ളു ചെറിയക്ഷരായിട്ട്, വലിയൊരട്ടി നമ്മളെ ഖുറാന്റോക്കെ അട്ടി ക ഇത് നാലെണ്ണം വെച്ചാൽ എത്ര ഉണ്ടാവും?
ആഹ്
ആഹ് അത്രേ അട്ടി ആയിട്ട് വ കുറേ നാള് പിടിക്കണം അത് വായിച്ച് കഴിയണങ്കില്. അതിൽ ആയിരത്തൊന്ന് രാവുകൾന്ന് പറഞ്ഞിട്ടാണതിലെ കഥ അറബി കഥ
ആഹ് അതാ ആയിരത്തോന്ന് രാവുകൾ ഞാൻ കണ്ടിട്ടുണ്ട്
ആഹ് അതിന്റെ ബൂക്ക് ഒരു അട്ടിയുണ്ട്. അത് ഫുള്ളിരുന്ന് വായിച്ചു ഞാന് വായിച്ചിട്ടാണ് കൊടുത്തത്
ആഹ് ഇപ്പ ഇപ്പ ആരും വായിക്കൂല ഇപ്പൊ ഫുള്ള് ഫോണിലല്ലേ.
ഇല്ലില്ല മറന്ന് പോയി അതിലെ കഥകളൊക്കെ മറന്ന് പോയി സ്കൂളിൽ പഠിക്കുമ്പോഴാ സ്കൂളിലുള്ള അങ്ങനെയൊക്കെയുള്ള സമയത്താണല്ലോ നമുക്ക് ലൈബ്രറിയും കാര്യങ്ങളും
ആഹ് അതുപോലെ എന്റെ മോന് മോന് മൂ ത്ത മോൻ ഇപ്പോ പത്താം ക്ലാസ് കഴിഞ്ഞിക്കാണ് അപ്പൊ ഓന് ഇതേപോലേ യുപി സ്കൂളൊക്കെ പഠിക്കുമ്പോ ലൈബ്രറിന്ന് പുസ്തകങ്ങള് കൊണ്ടു വരും ഓന് വായിക്കൂല ഞാൻ വായി ക്കും ഇടക്കിടക്ക് കൊണ്ടാ പറയു ആഴ്ച കാഴ്ചക്ക് ഞാൻ ഓനക്ക് വായിക്കാൻ ടൈമില്ല ഞാൻ ഇങ്ങനെ വായിച്ചിരുന്നു ഇപ്പൊ എവിടെ വായിക്കുന്ന? മടിയ ഫോണിൽ നോക്കിരിക്ക
പേപ്പറ് നോക്കാൻ പോലും മടിയാണ്, ഫോണിലുള്ളവ ഫോണീലുള്ള ഈ ന്യൂസൊക്കെ തപ്പിരുന്ന് വായിക്കും അന്നാ പേപ്പറിരുന്ന് വായിക്കില്ല വായനാശീല്ലാം വേണല്ലോ നമുക്ക് പേ പറൊക്കെ കണ്ടായ ഇപ്പോ അലർജിയ ആയി പണ്ടിപ്പോ ഇ പേപ്പുറൊക്കെ ഉണ്ടായാല് അരച്ച അരക്കി കുടിക്കും മൂ ഫുള് അരിച്ച് പറക്കി വായിക്കയിരുന്നു ഇപ്പൊ അതൊക്കെ പോയി അ്യ ളെ മാറ്റായി
ആഹ അതെ അതൊരു പുസ്തകങ്ങള ഒരു പുസ്തകം എടു കിട്ടിയാലേ ആ പുസ്തകത്തി എല്ലാതും വായിച്ചു എടു കുവായിരുന്നു
അതന്നെ
ഇപ്പ മക്കൾക്കും അങ്ങനെന്നോന്നും വേണം ന്നില്ല നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ കൊറെ വായിച്ച കഥ ബുക്കൊക്കെ ആയിട്ട് ബാലരമി
ബാലര ബാലമംഗളൊക്കെ വായിക്കുായിരുന്നില്ലേ നമൊക്കെ പഠി ക്കും പ്പ ലുട്ടാപ്പിയും മായവിയുടെ ഒക്കെ കഥ ഇപ്പത്തെ കുട്ടികൾക്ക് അതെന്താന്ന് പോലും അറിയിൂല
ആയിന ഇല്ല ആ ഇ ഫോണിലല്ലേ ഇപ്പോ
ആഹ കൈ ഫോണി ഇപ്പന്നെ
ആ അതും അങ്ങനെ വായിക്കൊണ്ട് വായനാശേയില ഉണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ
ആഹ
മലയാളം ശരിക്കും ഏയുതാനും വായിക്കാനൊക്കെ പറ്റ
ആഹ അതന്നെ ഇപ്പഴത്തകിടാങ്ങക്ക് മലയാള അറയിൂല
ആഹ എല്ലാർക്കും അറിയില്ല പത്താം ക്ലാസ് എത്തിയെ കൂടി ശരിക്കും മലയാളം എഴുതാൻ അറിയില്ല അപ്പൊ ഞങ്ങൾ എന്റെ മകന്റെ മീറ്റിങ്ങിന് പോയപ്പോ അവിടെ പറയാ പത്താം ക്ലാസ്സിലി ഫുള്ള് എ പ്ലസ് കിട്ടിയ കുട്ടിക്ക് അവന്റെ പേര് ശരിക്കും മലയാളത്തിൽ എഴതുമ്പോ തെറ്റിയാണ്
സ് അള്ളാ
അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ന്ന്
ആ ആ ആ ആ
അപ്പോ നമ്മളെ സിലബസ് പറയുമ്പോ വേറെ തരത്തിലും പഠിക്കുന്നത് വേറെ തരത്തിലൊക്കെ പോണത്
ആ ആ ആ ഏ പ്ലസ് കുട്ടീന്ന് പറയുമ്പ അതതങ്ങനെ മലയാളത്തി തിലഴുതി കൂട്ടിയിരന്ന്
ആഹ അതറീല്ലേ ശരിക്കും പേര്ഴുതാനും കൂടി അറിയുന്നില്ല അക്ഷരം തെറ്റാതെ പേര്ഴുതാൻ വൈക്കണില്ല കുട്ടിക്കന്ന് പരീക്ഷാ ഭവനിൽ ന്ന് വന്ന റിപ്പോർട്ട് അത്രേ
ആഹ
ഉ ഞങ്ങള് മീറ്റിങ്ങിന് പോയപ്പോ അവിടെ അവിടുത്തെ പിന്നെ മാനേജറ് പറയാണ്
ആഹ ആ ആ ആ്
മാനേജർ അല്ല ആ ഞങ്ങള് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതാ
അതല്ലേ ആ അല്ല അനുഭവണ്ടായി അനുഭവതെരിക്ക ക്കും അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ പറയില്ല
അയാളൊരു മാഷാണ്
ആഹ വെറുതല്ല അപ്പം അനുഭവാണ് ആ
അതാ ഇപ്പഴത്തെ വിദ്യാഭ്യാസം ചോദ്യത്തിന് ഉത്തരം എഴുതാൻ
ആ ആ
മക്കളൊക്കെ അന്നേ ബുക്കൊക്കെ ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെ കൊറെ അറിവ് കിട്ടിണ് ഇവർ സ്കൂളിൽ പഠിക്കുന്ന പഠിപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ ഫുള്ള് ഫോണില്ലല്ലേ
അതന്നെ
ഫോൺ മതില്ലോ എങ്ങനെ നമ്മ ഉ ആഹ് ആഹ് അപിന്നെ ഇപ്പ ഇന്ന് സ്കൂളുണ്ടാവുന്നില്ല എന്നൊക്കെ ഇന്നലെ ഒക്കെ നാളിനെയൊക്കെ സ്കൂളിൽ പോക്കും മദ്രസൽ പോക്കൊക്കെ നാളെത്തൊട്ട് കാലവും
ആഹ് അതെ ശെരി തിങ്കളാഴ്ച മു ഒരു തിരക്കായിതി വെള്ളിയാഴ്ച വരെ
ആഹ് അതന്നെ ശനി ഞായറും പിന്നെത് ത് സ്കൂളിൻ്റെ ലീവായിരുന്നു
ആഹ് അതെ
അപ്പം
ഉ അവടിം ഫോണില് കൊറേ നേരൊക്കെ ഇക്കുവോ
ആ ഫോൺ മതി വിറ്റങ്ങൾക്ക് ഇന്ന നമ്മ കണ്ട കഴിഞ്ഞാൽ പിന്നെ ഒരു അപ്പൊ ഫോണില് എന്തെങ്കിലും ഒക്കെ ആയക്കാറൊക്കെ ണ്ടാവലേ അത് കാരണം ഗ്രൂപ്പിൽക്കൊക്കെ ചെല്ലിവിടാനും ഓതിവിടാ മദ്രസിൽക്കൊക്കെ ഖുറാനോഓതി വിടാനുണ്ടാവും അപ്പോ പിന്നെ അഒരിതും താപ്പം പറഞ്ഞമ്മളിന്ന് വാങ്ങും
ആഹ്
എന്നിട്ട് പിന്നെ കിട്ടൂല അങ്ങനെയൊക്കെയാണ് ഇവരെ പരിപാടി
കാ ശരി അപ്പൊ സ്കൂളും മദ്രസയോ ഒക്കെ ഇപ്പ ഫോൺ വേണല്ലോ ഇപ്പൊ എല്ലാത്തിനും
ആഹ് അത്തന്നെ
ആഹ് അതക്കെപ്പാ ആഹ് അതപ്പ അയിന്റെ വാട്സആപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ കൊറോണ വന്നതിന് ശേഷം ഇപ്പ ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയത്
ആഹ് അതിൽക്ക് പോയിക്കണത്
ആഹ് അതെന്നെപ്പന്നാളെ ഞങ്ങള് ഏ മീറ്റിങ്ങിന് പോയപ്പോ പറയാണ് മാഷെ ആദ്യ ഇപ്പോ കുട്ടിയോള് പിന്നെ അന്ന് എഴുതി വരന്ന പറഞ്ഞാലും നാളക്ക് അത് എഴുതി കൊടുന്നേരുന്നു എന്തായാലും പക്ഷെ ഇപ്പോ ഗ്രൂപ്പില് വിട്ടിട്ടില്ലെങ്കി ആരുത് ചെയ്യൂലാന്ന് ക്ലാസ്സ് ന്ന് എത്ര പറ പറഞ്ഞാല് ഗ്രൂപ്പില് വിട്ടിട്ടില്ലല്ലോ ഗ്രൂപ്പില് വിട്ടിട്ടില്ലെങ്കി ആര് ചെയ്യൂല അത് അത്രക്ക് ഓർമ്മയുള്ളൂ ഓര്ക്ക്ന്ന് ഓർമ്മ ശക്തിം കുറഞ്ക്ക്ണ് ഈ ഫോൺ ഉപയോഗിക്കണ കാരണം
ആഹ്
അതരു പ്പ അല്ലേ
ആഹ് ആഹ്
നമ്മളെ കണ്ടിട്ട് നമ്മളെ എഴ്തിപ്പിക്കണം
ആഹ് ആഹ് ആഹ് ഗ്രൂപ്പില് എഴുതി വിടണം ല്ലേ
ആഹ് ഗ്രൂപ്പില് പറഞ്ഞ് വരും ഉ എന്ത്ഈ ഹോംവർക്ക് ണ്ട് ഇപ്പൊ ചെറിയ കുട്ടികൾതോക്കെ ഹോംവർക്ക് ണ്ട് ഇതാണ് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ വിടും അങ്ങനെ നമ്മളിപ്പോ എഴുതി കൊണ്ടോവിണ്ട് പ്പോ ആദ്യൊക്കെ കുട്ടിയോള അതേപോലെ നാലാം ക്ലാസ്സ് വരുള്ള കു കുട്ടിയോളൊക്കെ ഇന്ന് നാളെക്കെ എഴുതി കൊണ്ടിരന്ന് ക്ലാസ്ന്ന് പറഞ്ഞാല് അവരെ നാളൊക്കെ എഴതി കൊട്ന്നിരുന്നു
ആഹ് ആഹ്
ഇപ്പ അങ്ങനെയൊന്നല്ല ആ ഇപ്പ ഫോണില് കണ്ടിട്ടില്ല നമ്മള് ചെയ് പ്പിക്കണം
ആഹ് അതന്നെ
ഉം
എഴുതാനൊന്നും അറിയാണ്ടവണേ
ആഹ് അതെ അതെ എന്റെ ബുദ്ധിമുട്ട്ന്നെ ഇപ്പൊ കൊറോണ ടൈമിലൊക്കെ രണ്ടാം ക്ലാസ്സില് കേറിയതാ എന്റെ മോ രണ്ടാമത്തെ മോന്. ഓൻക്ക് ഇപ്പോഴും മലയാളം അട് ശരിയാവണില്ല
ആഹ്
ശരിക്കത് മലയാളവും ഇംഗ്ലീഷും അതാണ് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത്. എന്നാ കുറച്ചൊക്കെ അറിയാ
ആ കൊറോണാസ് സമയായപ്പഴേ കുട്ടികളെ പഠിപ്പിനെ ബാധിച്ച് വളരെ അതാണ്‌
ആഹ് ഒക്കെ എന്നാ ശരിന്നാ
ആഹ് എന്നാശരി ഓക്കെന്നാ